ങാ എന്തൊടുക്കുന്നു
ഞാനിവിടെ പ്രാക്ടീസിന് വേണ്ടീട്ട് വന്നായ
പ്രാക്ടീസൊക്കെ തൊടങ്ങിയോ?
ഇന്ന് തൊട്ട് തുടങ്ങാൻ വേണ്ടിട്ടാ. ഇരുപത്ത് ത്തേയ്നല്ലേ പ്രോഗ്രാമ്. അപ്പൊ ഇന്ന് ബുധനാഴ്ച ആയോണ്ട് ഇന്ന് തൊട്ട് തൊടങ്ങാന്ന് വിചാരിച്ചു.
എല്ലാരും എത്തിയോ?
ഇല്ല. ഇപ്പ രണ്ടുപേരെയുള്ളു. ചേച്ചി വരത്തില്ലേ?
ങ ഞാനിനിയിപ്പോ ഒരു രണ്ടു വർഷത്തേക്കില്ല. കൈകൊട്ടി കളിക്കൊന്നു ഇല്ല. ആ തിരുവാതിരക്കുണ്ട് മറ്റേന്നില്ല.
അല്ല ഇപ്പ ഗണപതി അമ്പലത്തിലേയ്ക്കൊള്ളയതിന്
ഇല്ല ഇല്ല അതിനുമില്ല. അത് ഞാൻ പറഞ്ഞിരിക്കുവായിരുന്നു. പിന്നെ ഇന്ന് തിരുവാതിര ഇല്ലല്ലോ?
ഇല്ലില്ല അത് ഇനി ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക്-
ആഹ് ആഹ് അവിടെ എന്തൊക്കെ കളിക്കുന്നുണ്ട്.
ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മള് പുതിയത് കളിച്ച മൂന്നെണ്ണമില്ലേ ലാസ്റ്റ്
അതെ തെയ്യം ഉണ്ടോ
റ്റുള്ളേതിന്റെത് അത് തെയ്യം വെച്ചിട്ടുള്ളതും പിന്നെലെ കാളി കരിം കാളിന്നുള്ള ആ പാട്ടിന്റതും പിന്നെ കല്യാണം കല്യാണം ആ പാട്ടില്ലേ ഇത് മൂന്നും കളി ക്കാനായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് പിന്നെ ഗണപതി അമ്പലം ആയോണ്ട് ഗണപതിയുടെ പാട്ടും പിന്നെ വേറെ നോക്കണം അല്ലല്ല പിന്നെ ഉം കൃഷ്ണന്റെ പാട്ട് നമ്മള് അധികം കളിച്ചില്ലല്ലോ അതിനെ പറ്റി ഞാൻ പറയാനും മറന്നു പോയി ഗ്രൂപ്പില്
ആഹ് ആഹ് ആഹ് അപ്പൊ മറ്റേ ആ തെയ്യത്തിന്റത് ആ കൊ അത് കാണുവോ
അറിയത്തില്ല ചോദിക്കണോ ഞാനൊന്നും പറഞ്ഞായിരുന്നു ചോദിക്കണേന്നെ കാര്യം വന്ന പുതിയ പിള്ളേരിൽ ഒരാ ഒരാള് ഒരു മാസത്തേക്ക് കാണത്തില്ലന്ന് പറഞ്ഞല്ലോ എന്റെ എക്സാമും കാര്യയൊക്കെ ഉണ്ട് അപ്പോ കാണത്തില്ലന്നു പറ വിപ്പൊ വിയാരിച്ചിരിക്ക്ന്നത് ചേ ഉച്ചയ്ക്ക് വരായിട്ട് മറ്റേ ആ കൊച്ചിന് പെയറായിട്ട് നിർത്താന്നാ വിചാരിക്ക്ന്നെ പക്ഷെ ആള് ഇതുവരെ ഒരു നമ്മള് മെസ്സേജ് അയച്ചിട്ടൊന്നും ഒരു റിപ്ലൈയില്ലല്ലോ
ഇല്ലല്ലെ അപ്പൊ ഒരാളില്ലേ രണ്ടുപേരിൽ ഒരാളില്ല
ഒരാളില്ല അത് ഒറപ്പാ ആള് പറ്ണായിരുന്നു ഒരു മാസത്തേക്ക് കാണ ത്തില്ലന്ന്
അപ്പൊ പിന്നെ കൊഴപ്പയില്ല അയാൾ മറ്റേയാൾ വന്നെങ്കി മതിയായിരുന്ന് ഇല്ലെ
ഇപ്പം ഉം ബാക്കിയുള്ളവര് വെച്ചിട്ടങ്ങും ബ് ഏ അങ്ങനാണെങ്കി തെയ്യംത്തിൻ്റത് വരുമ്പഴത്തേക്കും വീണ്ടും പ്രശ്നം വരും കൊഴ ഈ ഒറ്റയ്ക്ക്ന്ന് കളിക്കിന്ന രീതിയില്ലേ ചെയ്യാ പറയാം അയിന് വരുവോന്ന് അറിയത്തില്ല ക്ലാസ് ക്കെ തുടങ്ങിയത് കൊണ്ടേ
ഉം ഉം എപ്പഴത്തേക്കാ ഏത് ടൈമക്കെ ഏതാ
ഇന്ന് ഏഴ് മണിക്ക് തന്നെ ഇന്ന് ഏഴ് മണിക്ക തന്നെ വെക്കാന്ന ഷേ ഈ ജോലിക്ക് പോകുന്നവർക്ക് അപ്പ
ഉം മ്മള് ഡ്രസ്സൊക്കെ ഏതാ പഴേ ഇപ്പ ലാസ്
ഏത് മിക്കാറും അതായിരിക്കത്തില്ല കാര്യം ഓറഞ്ച് നമ്മളിപ്പോ ലാസ്റ്റ് കളിച്ചത് ട്ടേല്ലെ ഇവിടെ തന്നെ അമ്പല അപ്പൊ എനിക്ക് തോന്ന് അതൊണ്ടാ ആ അതുകൊണ്ട് അതായിരിക്കത്തില്ല നീല ആയിരിക്കുവെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞില്ല ആരും
ആ ആ ഇപ്പൊ ഇരുന്ന് വീഡിയോ കണ്ടപ്പോഴത്തേക്ക നീല ഇട്ട് കളിച്ചിട്ടേ കൊള്ളാം ഭംഗിയു ബഞ് ഇപ്പഴാ നമ്മൾടെയാ തെയ്യത്തിന്റെ ഞാൻ കൊറേ കണ്ട് ആ വീഡിയോ ഇല്ലില്ല ഫോ എട്ത്തില്ല ആ അതിനിപ്പെന്നെങ്കിലും നിങ്ങളെല്ലാരും
അല്ല പ്രോഗ്രാമിന് വരുമ്പോഴ്ത്തേക്ക് ചേച്ചി അവിടെ അമ്പലത്തിലോട്ട് വരുവാണെങ്കി ആ ഡ്രസ് ഇട്ടാേണ്ട് വന്നാ മതി പ്രോഗ്രാം കാണാൻ വരുവല്ലോ എന്തായാലും
പ്രോഗ്രാം കാണാം വരാം നോക്കാം വേറൊ കാര്യൊന്നും ഇല്ലല്ലേ മറ്റേ അമ്മേടത് ഇന്ന് പോയി അമ്മെ ഇന്ന് കൊണ്ടുപോയി ഹോ റ്റ്ല്ലേ
ആ എന്ത് പറഞ്ഞ്
കൊണ്ടുപോയിട്ട് നടന്നില്ല
അല്ല ഞാനേ ചേട്ടനെ കണ്ടായിര്ന്നു മെന ഞ്ഞാന്നെ അപ്പൊ ഞാൻ ചോദിച്ച് അപ്പപ്പന്ന രണ്ടുസ് സം കഴിയുമ്പോ പോണോന്ന് പറഞ്ഞ്
ഉം ഉം ഉം അല്ല ഇന്ന് പോയിട്ട്
ആ
ആ ത് മുമ്പ് മുട്ടോപ്പറേഷൻ ചെയ്തപ്പം കൊറേ കാര്യങ്ങള് ചെയ്യണമായിരുന്നില്ലേ അങ്ങനെ അതിന്റെ എല്ലാം ആദ്യം തൊട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണംന്ന് പറഞ്ഞു ചെക്കപ്പും കാര്യങ്ങളും എല്ലാം പ്പ അതിന് ന്നി ആഹ എന്തവാണോ ഇനി അതി ഇനി ചെന്ന് അതായത് ശനിയാഴ്ച പോകാൻപറ
അത് ചെക്കപ്പിനായിട്ടാണോ അതോ
ചെക്കപ്പ് എക്കോ എടുക്കണം അങ്ങനെ കൊറെ കാര്യങ്ങളുണ്ട്
ആ ആ എനിക്ക് തോന്നുന്നു വല്ല ചൊമയൊക്കെ ഒള്ള കൊണ്ടായിരിക്കും എക്കോ എടുക്കാൻ പറഞ്ഞ കഫത്തിൻ്റെ എന്തോ പ്രശ്നം ഒണ്ടെന്ന് പറഞ്ഞില്ലേ
ഉം ഉം ഇനി എന്നത്തേക്ക് ഡേറ്റ് റ്റിടുവെന്ന് അറിയത്തില്ല
അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടാണെങ്കി അന്നത്തെ പ്രോഗ്രാമിന് വരണേ
അത് നടക്കത്തില്ല അന്നത്തേക്ക് നടക്കത്തില്ല പിന്നെ വെറുതെ ആ അല്ല ആ ഓപ്രേഷനും പിന്നെ അതിന്റെ കൂടെ ഇത് പ്രാക്ടീസ് ഒന്നും വരവും നടക്കത്തില്ല
അല്ല അങ്ങ് പരിപാടി പ്രോഗ്രാം ചെയ്യാൻ
കാണാൻ ആ കാ ആ ആ അങ്ങനെ വരാൻ നോക്കാ പിന്നെ അപ്പൊ പിന്നെ ഫോട്ടോ എടുക്കാ അല്ലെ
ആ അതാ അപ്പൊ നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാലോ ചേച്ചിയുടെ കൊറവല്ലേ വരുന്നുള്ളൂ ബാക്കി ഒണ്ടല്ലോ ആ അതാ അല്ല എനിക്ക് അന്ന് ഇല്ലായിരിക്കും ആ എന്റടുത്ത് ഇപ്പ പറഞ്ഞു വന്നിട്ട്ണ്ടന്ന് പറഞ്ഞ്
ക്കിളുവായിട്ട് വന്നിട്ട് ചേട്ടനുവായിട്ട് അങ്ങോട്ടൊക്കെ ചവുട്ടി പോയിട്ടൊക്കെ തിരിച്ചു വന്നു
എന്റെടുത്ത് രാവിലെ ചോയിച്ചു ഞാൻ ഇങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കഴിഞ്ഞിട്ട് പോയാ മതിന്ന് പറഞ്ഞു സൈക്കിളില് വെക്കാൻ വേണ്ടിട്ടേ ലൈറ്റും ഹോണും കൂടെ ഒള്ളത് വന്ന് ബുക്ക് ചെയ്ത് ഇന്ന് വന്നേയൊള്ള്
ആ ആ ആ അത് നല്ല കാര്യം സന്ധ്യയ്ക്ക്
അപ്പൊ എനിക്കോന്നി ഇനി ഇപ്പ ചേട്ടനുവായിട്ട് പോയതാ അതെടു എടുക്കാനാണോ
അല്ല അല്ല വന്ന് രണ്ടേരൂടെ പോയിട്ട് വന്ന് ഉം
ചേട്ടനെ വിളിച്ചോണ്ട് പോയതായിരിക്കും
അല്ല അല്ല വന്ന് അപ്പൊ ഇവിടെ മാഗി ഉണ്ടാക്കി വെച്ച് കഴി ക്കാൻ പറഞ്ഞപ്പൊ ഞാൻ കഴിച്ചിട്ടാ വന്നെ ഞാൻ പറഞ്ഞ് നല്ല ഇച്ചിരി കഴിക്കെന്ന് പറഞ്ഞു ഇങ്ങനെ ചേട്ടനും മോനും കൂടിരിന്ന് കഴിക്കുന്നു
ആ അല്ല ലൈറ്റിൻ്റതേ കൊറച്ച് ദിവസായി ബുക്ക് ചെയ്തിട്ട് ഉം പതിനഞ്ചാം തീയതി വരും ന്ന് പറഞ്ഞ പക്ഷെ വന്നില്ല പിന്നെ ഇന്നലെ ഡിലേ ആന്നും പറഞ്ഞോണ്ട് ഇന്നലത്തെ ദിവസം കാണിച്ച് എന്നിട്ട് ഇന്നലെയും വന്നില്ല ഇന്ന് അയാള് സ്കൂളീന്ന് വന്ന സമയത്താ വന്നത് അപ്പൊ എൻ്റടുത്ത് ചോദിച്ച് സ കട്ടെ വ്ടെ സൈക്കിള് ശെരിയാക്കുന്നോടത്ത് കൊണ്ടു പോയിട്ട് സെറ്റ് ചെയ്യാൻ കൊടുക്ക
ഇതില്ലേ ആ ആ അതല്ലേ ഈ ലൈറ്റ്ന്ന് പറഞ്ഞത് നമ്മുടെ ഇല്ല പണ്ടത്തെ സൈക്കിളി വെക്ക്ന്ന മുട്ടത്തെ നീന്ത ലൈറ്റ് ആണ്
അതുപോലെ ഇപ്പൊ പുതിയ മോഡൽ ഇറങ്ങി പണ്ടത്തത് തന്നെ
ആ ആ ആ മ് ഇവിത്തതിന് അന്ന് അങ്ങനത്തെയയിരുന്നു അതാ ഞാൻ ചോയിചെ മേടിച്ചതെ നല്ല വെട്ടമായിരുന്നു
ആ ഇതിനും വെട്ടമുണ്ട് പക്ഷെ നമ്മുടെ പണ്ടത്തെ മോഡലല്ല അത് ഇച്ചിരി കൂടെ ഡെവ രീതിയിലുള്ളത് ഇപ്പോഴത്തെ മോഡലള്ളത് പ കൊള്ള സൗണ്ട ഒക്കെ ണ്ടനകത്ത് ആ രണ്ട അതാ കോമ്പോ- പാക്ക് പോലെ അതായത് ബാക്കിലും വെക്കാൻ പറ്റും ഫ്രണ്ടിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്
ലൈറ്റോ.
ആ രണ്ട് ലൈറ്റുണ്ട് ഫ്രണ്ടിൽ ഒരെണ്ണം വെക്ക ബാക്കിലും ഒരെണ്ണം വെക്കാം അതാ ഇത്തിരി സന്ധ്യ ആയാലും പ്രശ്നം ഇല്ല നമ്മക്ക് പോണ ഇല്ല നമ്മള് രണ്ടു പേ ഉള്ള ഞ മൂന്ന് പേരെ ഉള്ളു ബാക്കിയെല്ലാരും വരത്തേള്ളു ആ ഇവിടത്തെ ചേച്ചി പിന്നെ കാട്ടില അമ്പലത്തിൽ പോയിന്നു അപ്പന്ന പോയിട്ട് എപ്പ വരുന്ന ആ അവളാ പറ പറഞ്ഞത് മോനുണ്ടെന്നോ വ്ടെ
ആ ശരി
ന്നത് എൻറെ അടുത്ത് വിളി ഞാൻ വിളിച്ചിട്ട് പറഞ് പൊയ്ക്കോന്ന് പറഞ്ഞ് ചെന്നിട്ട് വിളിക്കണന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ വ്ടെ വന്നപ്പോെ അവ പറഞ്ഞ അവിടെ വന്നട്ടുണ്ടന്ന് പറഞ്ഞ്
ഉം ആ എന്തായാലും നടക്കട്ടെ അവിടെ പരിപാടി ശരി എന്നാ പിന്നെ വിളിക്കാം ശരി ശരി
ഹലോ ഹലോ ഹലോ
കട്ടായില്ലല്ലേ
അല്ല കട്ടാക്കണ്ട ഒരു കാര്യം കൂടെ പറയാന്ണ്ട്
ആ പറഞ്ഞോ റഞ്ഞോ
പിന്നെ ആ അഡ്മിഷന്റെ എന്തായി
ആ അഡ്മിഷന്റെ ത് ന്താ എട്ത്ത് ഒരിടത്ത് എടുത്തിട്ടുണ്ട് ആ
ഞാൻ ഇന്ന് വീട്ടിൽ പോയപ്പോഴത്തെ അയാളും പോയ എടുത്തന്ന് പറഞ്ഞു ഇന്ന് പോയടുത്തന്ന് പറഞ്ഞ്.
ആ ശരി ആ ആ ഇന്നത്തത് മറ്റേ ഇ